ഹലോ കേൾക്കല്ലേ ഹലോ
ല്ലേ
ഹലോ ഹലോ ആ കൊറച്ച് കേക്കൻ കേൾക്കണ കൊറവ ഒന്ന് ശബ്ദം ഇണ്ടാക്കൂ
ഞാ സൗണ്ടില്ലേ പറഞ്ഞ പക്ഷാന് കേൾക്കാത്തതാ തോന്നുന്നു
ആഹ അപ്പൊക്കെ ആക്കാണ്ട ആ അപ്പൊക്കെ ഹ്ഹ്ഹ് ആഹ്
എന്താ പരിപാടി
എന്താ ഫുഡ് കഴച്ച് കടക്കാനായി
ഏ ഭക്ഷണം കഴിച്ചാ
ആഹ ഞാൻ നേരത്തെ കഴിക്കും ഉം
കേക്കോ പോ
ഒരുഏഴരട ഉള്ളില്ലേ അ ഡെയിലി അങ്ങനെ കടക്കല് വൈകിയാലും ഫുഡ് നേരത്തെ കഴിക്കും
ആഹ ശരിക്കും നേരത്തെ കഴിക്കണന്നാണ്
ആ നിങ്ങള്ങ്ങ കടക്കുമ്പോഴഴക്കാറല്ലേ
ഒരു പത്ത് മിനിറ്റ് മുന്നേക്കെ കഴ കഴിക്കല് ഇനെ നേ പോയി കിടക്കും അങ്ങനെ ചെയ്യല് പക്ഷെ നല്ലല്ല
ആ എന്താന്നട്ട്ന്ന് സ്പെഷ്യൽ ആയിട്ട്
സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല എന്നത്തിം പോലെയൊക്കെ തന്നെ അവിടെ എന്താ സ്പെഷ്യല്
എയ് ഇവടിം എന്നത്തെ പോലെന്നെ ചോറും ബീഫ് വരട്ടിയതും ഒ ക്കണ്ട് ഉം എങ്ങനെ നൈറ്റ് ആയിട്ട് എന്തെലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ടോ
അങ്ങനൊന്നുല്ല ഇടക്ക് എപ്പളെങ്കിലും ഒക്കെ ഇപ്പ കൊറച്ചായിട്ട്അങ്ങനെ ഉണ്ടാക്ക ലെന്നുല്ല പ്പം മീനെന്നു കിട്ടാനു ല്ലല്ലോ
ഇല്ല ആ ഞാനിത് ഇമ്മാട് പറഞ്ഞിന്നു ഇക്ക് പൂതിയാവ്ണ്ട്ന്ന്
ഇല്ലെങ്കില് പൂതിക്കാരം ണ്ടാവുമ്പം നമ്മുക്ക് വാണ്ടിയ രോ
ഉം സത്യം
അഹ് ബീഫ് അങ്ങന് തന്നല്ലേ ബീ ഫോ ചി ക്കനൊക്കെഅങ്ങന്‌തന്നെ
ആഅതെ അതെ ഇത്പ്പോ പെരുന്നാക്ക് കിട്ടിട്ട് മടുത്തീന്നു
ആ അന്ന് പിന്നെ അതന്നെ എയ്ക്കാരല്ലേ കൊർച്ചീ സം
അതെ
എന്തപ്പോ വിടെ പരിപാടിമാഴ ണ്ടോ അവിടെ
ആ ഇണ്ട് ഇപ്പൊ ചെറ്താഴി ച്ചാറ് ണെ ള്ളു ഒന്ന് തോർന്നീനു
ആ നല്ല മഴണ്ട് ലേ രണ്ടീസായിട്ട് ഇവിടി അങ്ങന് തന്നെ പ്പൊ കൊറച്ച് മുന്നെ നല്ലൊന്ന് പെയ്ത്
ആ ഉച്ചക്ക് ശേഷം നല്ലോണ്ടായിക്ക്ണു
ആ ഇവിടെ അങ്ങന് ത്തന്നെ നല്ല ഊക്ക്ള്ള മഴ ലേ പെയ്യുമ്പം നല്ല ഊക്ക്
അതെ അതെ അത് ചൂട് അങ്ങനെല്ലേ ചൂടാണങ്കിനല്ല ചൂട്
ആ ഇല്ലെങ്കില്ല അങ്ങന് ത്തെരവസ്ഥ ശരിയാണ് ഇപ്രാശ്യം നല്ല ചൂട് ണ്ടായിക് ണ്‌ലേ
അതെ ഉം
ലേബ് ല് പോകുമ്പോ ആ ഞാൻ വർക്ക് ചെയ്യാണ് ലേ ബ്‌ല് ഇങ്ങളന്താ ചെയ്യ്ണേ
ഞാൻ ഇപ്പ ഡിഗ്രി കഴിഞ്ഞ് ട്ടൊള്ളൂ പ്പൊന്നും ചെയ്യ്ണ്ല്ല
ആ ഏതാട്ത്തീന്നേ
ഞാ ഹിസ്റ്ററി
ആ ഹുമാന്റീസാണ് പഠിച്ചിരുന്നേ
ആ അതെ അതെ ഇങ്ങൾ മറ്റേ ഡി എം എൽട്ടി യാ
അതെ ഞാനും പ്ലസ്ടു ഹുമാന്റീസ ന്നെ യേനി
അഹ് ആ ഇങ്ങട്ട് വർക്കൊക്കെ എങ്ങനെണ്ട്
കൊഴപ്പല്ലാതെങ്ങനെ പോണ് ണ്ട്
ഹാ ഹിസ്റ്ററി ഇക്ക് ഇഷ്ടായിന്നു അപ്പ അങ്ങനെ ട്ത്തതാ
ആ
ഉം
നാല് വർഷം ഈ വർ ഇക്കൊല്ലം മുതലാ ല്ലേ
ആആ അതെ അതെ ഞങ്ങൾക്ക് ഇല്ലല്ല ഞങ്ങളാണ് മൂന്ന് വർഷത്തിന്റെ ലാസ്റ്റ്
ആ നാല് വർഷം നിർബന്ധല്ലല്ലോ പഠിക്കണംന്ന് അങ്ങനെ എന്തോ പറഞ്ഞീല്ലേ
ആഹ് ഇല്ലല്ല പിന്നെ എല്ലാർക്കൊന്നും പറ്റൂല തോന്ന്ണ്ട് ടെ മാർക്കൊക്കെ നോക്കീട്ടേ
മാർക്ക് കൂടുതല്ള്ളോൽക്ക് പറ്റുന്നെള്ളെ യ്ക്കാരല്ലേ
ആ അങ്ങനെ എന്തോണ് തോന്ന്ണ്
ആ
നിങ്ങള് മാരിഡാ
അല്ലല്ല നിങ്ങളോ നിങ്ങളന്ന് വിളിക്കളും ക്കെ
ആഹ അതെ
എകത്ര വയസ്സ
ഇൻക്ക്‌ ട്വന്ന്ന്റി എങ്ങക്കോ ആഹ ആഹ
ആ ക്ലാസ്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഒരു ക്ലാസ്സതാഴെ ഉണ്ടാവുള്ളു
ആഹ അല്ല ഞാൻ സെയിം ആയി കാരണം ചിലപ്പോ നമ്മള് എന്നെ കൊറച്ച നേരത്തെ ചേർത്തിട്ടുണ്ട് ഒരു വയസില അധികം അടിച്ചുർത്തിട്ടുണ്ട് ബാച്ചൊക്കെ ബാച്ചൊക്കെ സെ ആയിരിക്കും
എറത് ഡിഗ്രി നാലാമത്തെ വർഷണിപ്പ ചെയ്യുകയാണെങ്കിൽ അല്ലെ പഠിക്കും ണെ ഡിഗ്രി ചെയ്യണ്ട ഒരു വർഷം കഴി അങ്ങനെ ആാവും
ആഹ ശരി ആഹ
ങ്ങട്ട പക്ഷെ ഇരുപത് വയസ്ന്നള്ളവര പ്പും പഠിക്കലണ്ട്ട്ട്
ആ അതെ അതെ ഉ എന്താ ഡി എം ഇട്ടി എടുത്ത
അവൻ ചോദിക്കല്ലേ ഇതക്ക അത ഡിഗ്രി കിട്ട എക്കണോമിക്സ് കിട്ടിയെന്നോശ പോയില്ല ഞാൻ പെട്ടെന്ന് ജോബാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പണി കിട്ടിട്ടണ്ടോ പണ്ടി വിരാ നക്കുന്നു
അത് ശരി നന്റെ ക്യാമ്പസ് ആഹ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യണംന്നൊന്നും ഇണ്ടായില്ല അപ്പൊ
അത്ണ്ടായിട്ട പക്ഷെ ഇപ്പൊ നല്ല റിഗ്രെറ്റ് ഉണ്ട് ഡിഗിരി ഒക്കെ കത്തി ചിട്ടാ
ആഹ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചെയ്യാലോ ഇപ്പൊ അങ്ങനെയില്ലേ
ഇന്റ് നവ്ൽ ഉണ്ട്ഞാൻ നോക്കിന്നോടോ എന്റെ മറ്റേ ബാച്ച്ത്തോരൊക്കെ സെക്കൻഡ് ഇയർ ആയി അ ഇങ്ങനെ വർഷം പോവില്ല വിചോരിച്ച് പിന്നെ ഇപ്പൊക്കെ തോന്നാ ചേർന്നന്നൊക്കെ കഴിഞ്ഞിന്നു ലൊ
ഉം ഉം
ഇനിയിപ്പോപഠികല് ഒരു കഥ തന്നൊയിക്കാം
ആഹ
പഠിക്കണ്ട് ആ ടൈം തന്നെ പഠിച്ച തീർക്കണ ശരിക്ക്
അതെ അതെ
പ്രത്യേകിച്ച് ഡിഗ്രി ഒക്കാ മറ്റേതൊക്കെയാണ് പിന്നെയെ നോക്കാം കോഴ്സ ഒക്കെ ആണെങ്കിൽ
വീട്ടിൽ ഉള്ളോരുംചെയ്യണ്ട്
ആഹ് ഇതുപ്പതന്നെ മുപ്പത് വയസിന്റെ മുകളില ഒരു താത്ത ഉണ്ട് എ അല്ല ഈചേരിയൽ ഉണ്ടാവും ഡിഗ്രി അങ്ങന തന്നെ പല ഏജുള്ളരു ഉണ്ടാവില്ലേ എ് ഫ്രണ്ട്ന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇരുപത്തിേഴ് വയസ്സായിട്ട് കാക്ക എന്നെക്കാപറഞ്
ആഹ ഞങ്ങളില് അത്ര ഏജുഒന്നും ഉണ്ടായിരുന്നില്ല ഉം അപ്പ പിന്നെ അങ്ങനെള്ളവലൊക്കെ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെല്ലേ ചിയ്ണ്
ആഹ് അങ്ങനെൊക്കെ ചെയ്യതൊണ്ട് പിന്നെ അത്ര ഉണ്ടാവൂല പക്ഷെ പണ്ട പറഞ്ഞങ്ങനെ ഉണ്ട്പിന്നെ പെണ്ണുങ്ങൾ ഇരുപത്തിമൂന്ന് എല്ലാ ഇരുപത്തിമൂന്ന് മ അത്ര കുഴപ്പില്ല
അല്ലല്ല ഉം
പിന്നെ ഡിസ്റ്റൻസ് ഉണ്ടായന്നെ പിന്നും കുറേ ആൾക്കക്ക് കുറച്ച് സമാധാനം ഉണ്ടാവല്ലേ എല്ലാർക്കും ഒും ഇൻട്രസ്റ്റ് ഉണ്ടല്ല കോളേജന് പോവാനൊന്നു
ആഹ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നുട്ടോ അതെന്തേ
ഇക്ക് എന്നും ബസ്സിൽ കയറി പോയി ഇതാക്കണ്ട ച്ചിട്ട് എടുത്തൊന്ന് കോളേജിലെന്നും അതുകൊണ്ട് എനിക്ക് കിട്ടിയ തുംരണ്ട് ബസ്
അത്
ഞാൻ അറുപത് കിലോമീറ്റർറ്റൊ ഒരു ദിവസം ട്രാവൽ ചെയ്തിട്ടാ പോയന്ന് അങ്ങനെയാണ് ഇന്ക്ക്
അവ് ഇപ്പോ എത്ര ബസ്സ് കയറണം ലിമിറ്റഡ
ഏ രണ്ട് മൂന്ന് ബസ്സൊക്കനെ കറിയിട്ടുണ്ട് ഒരു ഒരു നേരം
അള്ളാഅത്ര ലോങ്ങ് അയി കാരംകോളേജില കിട്ട് ണോ പോവല്ല ചെയ്യല്ലേ
ആഹ അതെ അതെ ഉം
പിന്നെമുക്ക് ട്രൻഫർ ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെണ്ടകും പക്ഷ നമ്മള് വിചാരിച്ച കോഴ്സ്ടെണ്ടണന്നില്ല അതാ പ്രശ്നം
ഇല്ല ഉം പിന്നെ ആ ക്യാമ്പസ് വിചാരിച്ചഅത്ര സെറ്റ് ആവണംന്നല്ല എന്തായാലും മൂന്ന് കൊല്ലം പഠിക്കുക അപ്പൊ പിന്നെ
നല്ല കോളേജ് ഒക്കെയ ആണെങ്ക പിന്നെ അത്രയും നല്ലതാണ്
അതെ ഉ
അത് ശരിയാണ്
ഉം എന്നിട്ട് ലാബ് കറിയിട്ട് എത്ര വർഷായി
ഒന്നര വർഷം കഴിഞ്ഞ്
ആഹ
ഇഞ്ഞ് പ്പോ ഇൻശാ അള്ളാവേറെ സ്ഥലത്ത്നോക്കാന് വിചാരിക്ണ്ട് കിട്ടാൻ കുറച്ച് പണിയാള്ളൂ എല്ലോടത്തും ഇതന്നെയല്ലേ പഠിക്കണല്ലേ വരു
എല്ലാരും പഠിക്കണോണ്ട് പക്ഷെ അതിനനുസരിച്ച് ലാബുകളും വരുന്നണ്ട് കേട്ടോ
അതൊക്കെ ഉണ്ട് പക്ഷെ സാലറി ഒക്കെ കുറവാണ് ഈ ഫീൽഡിന് സാലറി പണ്ടെ കൊറച്ച കൂട്ടിത്തൊന്നട എല്ലാരും ഇങ്ങ തന്നെ ആഡോ
ഉം ഹം ഉ ചിലപ്പോ ഒരാള് കൂട്ടി അങ്ങനെ കണ്ടാലൊക്കെ
കൂട്ടുണ്ടാവും
ഉം
പക്ഷെ അവരു പറയാ മറ്റേ ലബില ഇത്രയേ കൊടുക്കുള്ളൂ പറയടോ അങ്ങനെ പ്രശ്നുണ്ട്
ആഹ എന്റെ ഒരു കസിനും ഇപ്പ അത് പഠിക്കണ്ടേ
അല്ലാഹ്
ഓളും ഇങ്ങനെ പെട്ടെന്ന് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എടുത്തായിന്നെ അപ്പൊ ട്രെയിനിങ്ങിന്റെ എന്താ ടൈമ
ഇ മൂന്ന് വർഷം
രണ്ട് വർഷം
ഓ ഡി എം എൽ ടില്ല ഡിഗ്രി ഒക്കെ നോക്കാൻ പറഞ്ഞ അതെ കുറവാ ഞാൻ തന്നെ ഇത് ഡിഗ്രി ആക്കണന്തോ ഡിഗ്രി എടുക്കണന്നുള്ളത് കൺഫ്യൂഷനിൽ ആണ് ഞാൻ
ആഹ
ഇത് ഇത്തിരി കഴിഞ്ഞിട്ട് അത്രാണ്ട് പൈസ കൂടുതൽ കിട്ടൂല്ല പക്ഷെ ഒന്ന് കുറച്ചൂടെ വിലയാണ് ഇപ്പക്
ആഹ അതെതെ ഉം
ഇ നോക്കണം പക്ഷെ വൺ ലാക് തന്നെ വൺ ഇയർന്നൊക്കെ ചോദിക്കണ്ടോടോ അല്ല അയക്കിന്റെ അടുത്ത് ചോദിക്കണം ഇമ്മ ഡിഗ്രി ആണങ്കിൽ നമുക്ക് എം ബി എ കൊടുക്കേണ്ടത് എപത്ഴതൊക്കെ ലാവുള്ളൂ നമ്മ കോഴ്സിനനുസരിച്ചല്ലേ ഡിഗ്ര ആകും മിസ്റ്റെയ്ക്കൊക്കെ എത്ര വന്ന് നമക്ക് എമൗണ്ട്
ഞാൻ ഗവൺമെന്റിലാ പഠിച്ചീനെ സ്കോളർഷിപ്പ് ആയിട്ട് ഇങ്ങട് കിട്ടിയോണ്ട്
ആഹ് നിങ്ങക്ക് അങ്ങനെ കിട്ടിയല്ലെ മാർക്കിന് അനുസരിച്ച് ആഹ് അങ്ങനെ പിന്നെ എക്സാം ഫീസ് മാത്രം വര്ണ്ടാവൊള്ളു ള്ളെയ്ക്കാരം
ആ അതും സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടിയിട്ട്ണ്ട്
ആഹ് അപ്പംന്നെ കൊഴപ്പില്ലല്ലോല്ലേ നിക്ക് എക്സ്പെൻസായ്ട്ട് ബസിന്റെ ഫീസ് മാത്രം ആ പൈസ മാത്രം
ആഹ് അതതെ ഉം അതിപ്പോ എക്ക്ണോമിക്സ് ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഗവൺ ഗവൺമെന്റില് അ് പ്രത്യേകിച്ച് പൈസൊന്നും ഇല്ല
ആഹ് അതെന്നേണ് വേണെങ്കി ബസ് പൈസ മാത്രം നോക്കിയാ മതി അങ്ങനെണെങ്കി
ഉം പക്ഷെക്കെ എക്കണോമിക്സ് ഇഷ്ടല്ലോട്ടോ
എനിക്ക് വെല്ല്യ ഇൻട്രസ്റ്റ് ഒന്നും വല്ലാണ്ട്ണ്ടായിട്ടില്ല പിന്നെ എക്കണോമിക്സ്സാണ് കൊറ്ച്ചൂടി ഇഷ്ടണ്ടായിരുന്നത് ഫസ്റ്റ് ഇയറ്ൽ സെക്കൻഡ് ഇയറിൽ പിന്നെ മുഞ്ചീക്ക്ണ് പ്ലെസ്ടു
ആഹ്
പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക്ണ്ട് പ്ലസ് ടു എത്തിയപ്പോത്ത്ന് മാർക്കൊക്കെ എവിട്ക്ക് പോയിക്കറീല്ല
ഉം അതെ ഉം
ആ ഒരു കതേണ് കൊറോണ ബേച്ചല്ലേനോ ഒന്നും പറയാത്തല്ലേ
ഉം ആ ഞങ്ങള് കൊറോണ കഴിഞ്ഞിട്ട്ള്ള ആ ബേച്ചാ സ്റ്റാർട്ടിങ്ങ് കൊറ്ച്ച് ലേഗേര്ന്നു പ്ലസ് വണ് പിന്നെ അങ്ങ് സെറ്റായി
പ്ലസ് വൺ സ്കൂൾ തന്നെ കണ്ടിട്ടില്ലാ
ആഹ് ഞങ്ങള് പത്താം ക്ലാസ് അങ്ങനെ മൂഞ്ചോലാ
ആഹ് നല്ല ഓറ്മണ്ട് അന്നത്തെ ഫസ്റ്റ് പ്ലസ് വൺ അങ്ങനെ പത്ത്ങ്ങനെ പ്ലസ്ടു ൻ്റെ അയൽവാസിണ്ടായ്നു കുട്യാളങ്ങനെ കൊറോണൻ്റെതീ പ്ലസ്ടുകയീഞ്ഞത് ൻ്റെകാക്ക പ്ലസ്ടുഎയ്നി
ആഹ്
ആ അവക്ക് പതിന്നെട്ടന്നേ
അഹ
ആഹ് അങ്ങനെ കൊറോണ കാരണം കൊറേ ഫോൺ അഡിക്ഷൻ കിട്ടി അതാപ്പോ കിട്ടിയത് വേറെ ഒന്നും കിട്ടില്ല
ആഹ്
അധികം ആൾക്കാർതുംഅങ്ങനെ തന്നെ ഫോണൊക്കെ കിട്ടാൻ തൊട്ങ്ങിയ അന്നല്ലേ കൊറോണ
ഉം ഉം
ഇന്നാ ശരിട്ടാ
ആ ഓക്കെ